എന്താ
ആ ഞാൻ അപ്പങ്ങനെ കെട
ആ ആ പണിയൊക്കെ കഴിഞ്ഞ് കെടക്കുവാ
ആ ഇന്ന് ഇന്നൊന്ന് പുറത്തേക്ക് പോകണ്ടി ഉണ്ടായിരുന്നേ ആ അപ്പൊ അക്ഷയക്ക് ഇപ്പോ കൊണ്ട് പോന്നൊണ്ടാർന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചോറൊക്കെ ഉണ്ടിട്ട് ഇതാ ഇവിടെ കിടന്നതേയുള്ളു കുട്ടീനെ ഉറക്കിയപ്പോ ഇങ്ങനെ കിടക്കുവാ ആ അങ്ങനെ എന്താ വീ ട്ടിക്ക് വെറുതേ പോവാ
ആ നാളെ ലീവാണ് ഇവിടെ ഇവിടെ വെള്ളി ഞായറുവാ ലീവ് ആ ഒരു ദിവസത്തിന് വട്ടം വിചാരിച്ചിട്ട് നാളെ ങ്ങട്ടന്നെ വര്ണം
ആയ് ശരി പിന്നെ മഴ ണ്ടോ
മഴൊന്നില്ല അവിടെണ്ടോ
ഇവിടെ നല്ല വെയിലാണ് ഇന്ന് എന്തോ ഭാഗ്യം ഇന്ന് പൊർ ത് പോവുമ്പളൊന്നും മഴ പെയ്തില്ല
ഇന്ന് വെയില് അങ്ങനെയല്ല എന്ന മഴയില്ല അങ്ങനെ കാലാവസ്ഥ ഹ ഹ
നതെ ആ ഇവിടെ മഴക്കാറ്ണ്ട്ട്ടോ പർഞ്ഞ പോലെ എടക്കൊരു മഴ മഴ ക്കാർ വരും പിന്നെ വെയിൽ വരും അങ്ങനെ
ആഹ്
അങ്ങനെ
എന്ന അധിക സ്ഥലത്ത് അങ്ങനത്തന്നെ തോന്നണ് ഇപ്പൊ രണ്ട് മൂന്നു പേർക്ക് വിളിച്ചപ്പളും അയന്നെ പർഞ്ഞ
അതെ ആ അപ്പഇന്ന് രണ്ട് മൂസം മുന്നേ നല്ല ല്ല റെഡ് അലേർട്ട് ഒക്കെ നടന്നത് ഓരോ ജില്ലകളിലും
ആഹ് ആഹ് ഏതൊക്കെ ജില്ല ള് സ്കൂളൊക്കെ അവധിയേര്ന്നു
ആഹ്
ഉം എന്നിട്ട് കുട്ടി കുറെ നേരായി ഉറങ്ങിട്ട്
ആഹ് അവ ഞാന് വരുമ്പോ ഞാന് പൊറത്ത്ക്ക് അങ്ങനെ അവനാക്കിട്ട് പോവാറില്യ ഇപ്പ വരുമ്പോ രണ്ട് റാ ചോദിച്ചൂ ഇത്രേ പക്ഷേ വലിയ കുഴപ്പം ഒന്നുണ്ടായില്ല എന്നിട്ട് പിന്നെ വന്നിട്ട് ഇപ്പൊ ഓർക്കെ ഒറങ്ങി ഒറങ്ങീല്ലെങ്കി പിന്നെ രാത്രി ഏ നേ ഉണ്ടാവൊള്ളേ ഏ ആ എടത്തിയമ്മയും അമ്മയും ഒക്കെ ഏട്ടനൊക്കെണ്ടാകും ഇവ്ടെ
ആഹ്
പിന്നെ അണ് പോയി ബസിനാ പോയത് അത് ഇൻകം കാ സൊക്കന്ന് പഠിക്കാനുള്ള എന്തേലൊക്കെ ഇപ്പൊ പഠിക്കുമ്പള ഒക്കെ കമ്മ്യൂണിറ്റിന്തൊക്കെ വേണംല്ലോ അങ്ങനെ അഅ്ശരിയാക്കാൻ പോയതാ
ആ
ങ്ങനെ
പിന്നെ
ആ
എന്താ വീട്ടില് വല്ല സംരംഭോ കാര്യങ്ങളോ ഉണ്ടോ ആരെലും അങ്ങനെ ബിസ്നസ്സ് ചെയ്യുണോരുണ്ടോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കണില്ലേടാ ഹലോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ